ഹലോ
കേക്കുന്നില്ലേ?
പി ന്നേ
ആഹ് കേൾക്കണണ്ട് റേഞ്ച് പ്രശ്നം എന്തേ ഉണ്ട് നോക്ക്ക്കെയാണി ചെലപ്പം വേങ്ട്ട കട്ട ആവണാണം
ആഹ് ഇപ്പൊം കൊഴല്ല്യ
ഇതേ കട്ടവേണ മാതിരിയിണ്ട് അത് ചോദിച്ചാൻ കാരണം ഒരേ മുന്ന് മുണങ്ങി സംസാരിക്കും. ആഹ് ഉണ്ട് ആഹ് ഇപ്പ കേൾക്കണണ്ട് ഭക്ഷണം കഴിച്ചോ?
ഓഹ് ഭക്ഷണം കഴിച്ചു കിടുക്കാണ്-
ആഹ് ഫുഡൊക്കെന്തേനി ഫുഡ് കഴി ഓ ഇവിടെ കഴിച്ചു.
ആഹ് എന്താ ചോറ്ന്നെ ചോറ്ന്നെ ചോറ്
ആഹ് ഉം ചോറും കോ കോയി കറിയും. ന്ന് ഞായറാഴ്ച ആയോണ്ട് മീൻ വണ്ടി ഒന്നും വരണില്ല.
ആഹ് ശരി.
ഉം ഉം.
ത്രീ ചോറ്ന്നെ കഴിക്കല്
ആഹ് അതെ അതെ അല്ല ചോറന്നെ ഫുൾ കഴിക്കല്- ന്നേ അഥവാ വൈകുന്നേരം കനത്തിലൊക്കെ തിന്നാല് ഇപ്പം രാത്രി ചോർന്നൂല-
ആഹ് ശരി എന്താന്ന?
പ്പ ആദ്യത്തെമാരീ തിന്നാ വേണ്ടല്ലർക്കും.
അർക്കും തിന്നാൻ വേണ്ട ഉംമക്കളക്കെ സ്കൂളൊക്കെ പോണില്ലേ?
ആഹ് പോവ്ണ്ട്.
ഉം
അവിടാന മക്കളില്ലേ സ്
എണ്ട് എണ്ട് നാളെ ഒരാൾക്ക് ഇപ്പോ തുടങ്ങയാണ് പ്ലസ് വണ്ണാണ് അപ്പൊ നാളെ തൊടങ്ങാണ്.
ഓഹ് അഡ്മിഷൻ കിട്ടിയോ ഫുള്ള് എ പ്ലസ് ഉണ്ടോ?
ഏഹ് ഫുള്ള് എ പ്ലസ് ഒന്നുല്ല അവറേജ് ഉള്ളു.
ആഹ് ആഹ് ആഹ് അവ്ടെ ഗവൺമെന്റ്ലാ കിട്ട്യേ
ആഹ് ഗവൺമെൻ്റിലെന്നെ കിട്ട്യേത്
ഉം ഇങ്ങളട്ത്താ അതാ ദൂരത്തോ
ആഹ് ഒര് അരമണിക്കൂറ് ഇണ്ട് ബസ്സ്ന്
ആഹ് ആഹ് ആഹ് അത്രൊള്ളുലേ
ഉം ആഹ്
ഉം കൊമേഴ്‌സാ
കാെമേഴ്സല്ല ഹ്യുമാൻറ്റീസ്
ഹുമാനറ്റിസ്
അവന്ന് ഹ്യുമാൻറ്റീസാക്കാർഞ്ഞു ഞാൻ പർഞ്ഞവനോട് കാെറേ കൊമാേഴ്‌സെട്ത്താേന്ന് അപ്പ ഓൻക്കതാത്രെ താല്പര്യം
ഉം ഉം ഉം ഉം അതോണ്ടെയ്ക്കാരം ന്നാ വേം കിട്ട്യേ എല്ലാരും കൊമേഴ്സ്നും
ആഹ് കൊമേഴ്സിനാണ് എല്ലാരും കൊട്ക്ക് മുൻഗണന കൊട്ക്ക്ണത്
ഉം ഉം
പക്ഷെ മാക്സിലൊക്കെ നല്ല മാർക്ക്ണ്ട് ഞാനോട് പർഞ്ഞു ഇയ്യ് കൊമേഴ്സ്ട്ക്ക് ഓൻ പറെ ഹ്യുമാൻറ്റീസതീ പിന്നെ മാറാം പറ്റാേന്നാവോ ഇപ്പഴും ഒനാേടതെന്നെ ഞാൻ പറീണത്
ക്ക് പോയിട്ടില്ലെങ്കിലെ പഠിച്ചാ ഒര് താല്പര്യണ്ടാവ്‌ല
ആഹ് അത് ശെരിയാണ്
ഉം ഇപ്പത്തെ കുട്ട്യേളെ നമ്മള് പുടിച്ചേക്ക്നൊന്നും കിട്ടൂല്ല
ഉം അതെ ഓൽക്കെന്താ താൽപ്പര്യച്ചാ അത് പഠിക്കട്ടെ
ഉം പിന്നെ പഠിക്കല്ലേ വേറെത്തേ കാര്യത്തിനൊന്നും അല്ലല്ലോ
അതെ അതെ ഞമ്മള് വിചാരിച്ചിടെത്തൂടെ പോണംന്ന് വിചാര്ച്ചാ ഓല് നടക്കൂലാ ഉം
ഭക്ഷണൊക്കെ കൊണ്ടോണ്ട്യെരോ അതോ അവ്ട്ന്ന് വാങ്ങാൻ കൊട്ക്കെ
എന്താ ഒന്നും അറീലാ നാളെ അവ്ടെ പോയ നാളെപ്പോ ചേർണ ദിവ്സായതോണ്ട് ചേർത്തി പോന്നു അന്നാടെ കടകളൊന്നും അങ്ങെനെ ഇണ്ടായി ര്ന്നില്ല കുട്ട്യോള് ള്ളതല്ലേ സ്കൂള് എന്തെങ്കിലൊക്കെ ണ്ടാവും ഞാൻ വേറെ വയ് ക്കാ പോയെത് രണ്ട് വഴിണ്ട് അപ്പോ ഇല്ല്യാണ്ടിരിക്കൂല ഫുഡ് ഇപ്പൊ ഇപ്പൊന്നും കൊണ്ടോകൂലല്ലോ ഓര് എ എങ്ങെനെ കൊട്ത്താലും ഫുഡ്ഡ് കൊണ്ടോവ്‌ലല്ലോ
ഞങ്ങൾ പൂ പൂക്കാെൾത്തൂര് സ്കൂള്ല്ണ്ട് കുട്ട്യേള് മുയ് പൂക്കാെൾത്തൂര് സ്കൂള് കുട്ട്യേള് മുയ്‌വം അവ് ടെ ഫുഡ്ഡ് വന്ന ഭക്ഷണം ചോറല്ല ഓൽക്ക് വാണ്ട്യേ ഓൽക്ക് പപ്സ്
ആഹ് അങ്ങനെള്ളെന്നെ പ്പോൽക്ക് വേണ്ടെതേ ഉം ഉം ചോറിന് ആവശ്യല്ല്യാ
ഉം പിന്നെ ചെങ്ങായ്മാരൊക്കേണ്ടെർങ്ങുമ്പം പിന്നെ ഓൽക്ക് പൂത്യേക്കാരം
അതെ അയ്ക്കൂടെ എന്തേലും വെള്ളും കുട്ച്ചാ ഓലെ വയെറെറ്ഞ്ഞു
ഉം ഉം
ഇപ്പ എല്ലേലും മക്കക്ക് വീട്ടില്ണ്ടേ തെന്നെ ചോറിന്നാവശ്യല്ല്യാ
ആഹ്
അവ്ടെ കുട്ട്യോളൊക്കെ എത്രാം ക്ലാസ് ത്രേലാ പഠിക്ക്ന്നേ
ഓല് ഒരാള് ആർലാണ് ഒരാള് മൂന്ന്ല് ഒരാള് നാൽല്
ആഹ് ആഹ് മൂന്ന് മക്കളാ
ആഹ് മൂന്ന് മക്കളാ
ഉം പെങ്കുട്ട്യോ ആങ്കുട്ട്യോ
ഒക്കെ പ്പെ ഏഹ് രണ്ട് പെങ്കുട്ട്യേള് ഒരാങ്കുട്ടി ചെർത് ആങ്കുട്ട്യാ
ആഹ് ഉം
ണ്ടായപ്പം എല്ലാരും ഒപ്പാണ്ട്ണ്ടായി ഒന്നെര വയെസ്സിൻ്റെ വിത്യാസാെള്ളൂ
വ്യത്യാ സം ഉം അതോണ്ട് അതണ്ട് കഴിഞ്ഞിലെ ഇഞിണ്ടൊ?
ഇല്ലല്ല
വേഗം കഴിയെന്നല്ലെ
ഉം
ഉം
അവടെ ഒരാളൊള്ളു
അല്ല ഒരാളും കുടണ്ട് ആൾക്ക് വെയ്യ വെയ്യ
ഉം ഉം ഉം ടിസബിലിറ്റി
ഡിസെ ഡിസേബ്ളാണ് ആഹ്
ഉം ഉം ഉം
നടക്കൂല
ഉം ഉം ഉം ഇങ്ങ്ട് പഞ്ചായത്തിലൊക്കെ അപേക്ഷ കൊട്ത്തിലെ
ആഹ് കൊടുക്കൊന്നക്ക ഇണ്ട്
ഉം ഉം ഉം
പെൻഷൻ അങ്ങൻത്ത സംഭവങ്ങളൊക്കണ്ട്
ആഹ് ആഹ് ആഹ്
സ്കോളർഷിപ്പ് അങ്ങക്കെ
ഉം വേറെന്തൊക്കെ ഇങ്ങളോടേതാ പാർട്ടീ ഏതാ
ആഹ് ഇപ്പൊ ഇവട പഞ്ചായത്തില് എൽ ഡി എഫ് ആണ്
ആഹ് ആഹ് ആഹ്
ഉം കഴിഞ്ഞ പ്രാശ്യം വരെ കഴിഞ്ഞ അഞ്ച് വർഷം എട്ട് ലീഗെര്ന്നു
ഉം ഉം ഉം ഇപ്പ എൽ ഡി എഫ് ഭരണവല്ലെ അവടെ
അപ്പ എൽഡിഫാണ്
പഞ്ചായത്തിലെത്രാ സീറ്റ്ണ്ട് എൽ ഡി എഫിന്
ആഹ് ചേ രണ്ട് മൂന്ന് സീറ്റ്ന് വ്യത്യാസൊള്ളു
ഏഹ് അത്രോ ആരാ കൂടുതല് ഭൂരിഭക്ഷാരാ
ആഹ് ഭൂരിപക്ഷം ഇതന്നെ എൽ ടി എഫെന്നെ
ഉം ഉം ഉം
അത് അതന്നെ ഒന്ന് രണ്ട് രണ്ട്തിന്റെ വ്യത്യാസത്തിലൊള്ളൊയ് പിന്ന ഞങ്ങളെ വാടിലും എൽ ഡി എഫാണ്. അവടെം രണ്ടോ മൂന്നോ വോട്ടിന്റെ വ്യത്യാസ്തിലാണ് ചെറീ വ്യത്യാസ് ലാണ് ഓൽക് കിട്ട്യെ
ഉം ഉം പ്രസിരന്റൊക്ക ആരാ? ഇമ്ള എൽ എൽ ഡി എഫേകാരംലെ
പഷെ ആഹ് എൽ ഡി എഫാവോണ്ട് പ്രസിരന്റൊക്കെ ഇവലന്നേണ് ഉം ഉം തൊടങ്ങിട്ടല്ലൊള്ളു എങ്ങനെണ്ട് നോക്കാ
ആഹ് ഇന്നപ്പ ജ് ജില്ലാ പഞ്ചായത്തും ബ്ലോക്കൊക്ക പോയ് പോയിലെ ഒക്ക ലീഗാരൊണ്ടായിലെ
കൊണ്ടോയി വല്യേത്ത് മാത്രം
പിണറായി ജയിച്ചോണ്ട് പിന്ന അയാള് പ്രതിപക്ഷായി
അതെ അതെ അം
ഉം അവടെ എങ്ങനെ പാർട്ടി പാർട്ടി ഒക്ക ഊക്ക്ണ്ടോ ലീഗും മാർക്കിസ്റ്റൊക്ക ആയ്ട്ട് പാർട്ടികൊക്ക ഊക്ക്ണ്ടൊയ്ച്ച
ഏയ് എവടെ ആര് ജയിച്ചാലും തോറ്റാലും ഞമ്മക്കൊരു ഗുണോല്ല
ഞമ്മക്ക് കിട്ടാള്ളത് കിട്ടും പോവള്ളത് പോകും
ആഹ്
ഇപ്പതാ ഏവടെ വോട്ടീതിട്ടും എന്ത കാര്യം ഇന്റെ മോന്റെ ഏഹ് ഇവർക് സ് സ്കോളർഷിപ്പ് ഉണ്ടല്ലോ അപ്പം ഈ വർഷം കിട്ടണ്ട സ്കോളർഷിപ്പ് മുടങ്ങി കിടക്കുക
അത് എല്ലാ പഞ്ചായത്തിലും ഉണ്ട്
ഏഹ് ഇവർക്ക് വർഷത്തിലൊര് സ്കോളർഷിപ്പ് ഉണ്ട് ഈ ഭിന്നശേഷി കുട്ടികക്കേ
ഉം ഉം ഉം അത് എല്ലാ ഭാഗത്തും ഉണ്ട്
ആഹ് ഇപ്പൊ ഇപ്രാവശ്യത്തെ മുടങ്ങിയേക്കാണ്
ഉം ഉം ഉം
ഇപ്പൊ ഞങ്ങടെ പഞ്ചായത്തിന് തന്നെ കുറച്ച് പേർക്ക് കിട്ടി കുറച്ച് പേർക്ക് കിട്ടിയിട്ടില്ല അങ്ങനത്തെ അവസ്ഥയാണ്. ശെരിക്കും പഞ്ചായത്ത് ഫണ്ട് വന്നാ ആ ഫണ്ട് എല്ലാ കുട്ടികൾക്കും വീതിച്ചു കൊടുക്കണം എന്നാ അത് ഞങ്ങടെ നാട്ടില് ഞങ്ങൾക്ക് ഉം ഇങ്ങനെ ഓരോ പഞ്ചായത്തിനും ഓരോ ഐസി ഡി എസ് ഓഫീസർ ഉണ്ടാവുവല്ലോ ആഹ് അപ്പൊ ഞങ്ങള് ഐ സി ഡി എസ് ഓഫീസറ് എടുത്ത് ഇങ്ങനെ ആണ് ഞങ്ങൾക്കുള്ളെ ഏൽപ്പിച്ചത് അവര് കൊറച്ച് പേർക്ക് മുഴുവൻ എമൗണ്ട് ആണ് കൊടുത്തത് ബാക്കിയുള്ളവർക്ക് ഒന്നും തന്നില്ല അത് കിട്ടിയവർക്ക് അത് കിട്ടും ചെയ്തു കിട്ടാത്തവർക്ക് ഒന്നും ഉണ്ടായില്ല പിന്നെ ഇപ്രാവശ്യം ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയ കാരണം ട്രഷറി ക്ലോസ് ചെയ്ത കാരണം ബാക്കി എമൗണ്ട് ഇനി കിട്ടൂലാന്നും പറഞ്ഞു ഉം
ഓലൊന്നും പറഞ്ഞില്ലേ
ഉം ഇപ്രാവശ്യം അന്നൊക്കെ അവിടെ ചോദിച്ചപ്പം പറഞ്ഞത് കിട്ടാൻ സാധ്യത ഉണ്ട് അടുത്ത പ്രാവശ്യത്തേക്ക് തരും അത് കുറച്ച് വൈകിയാലും നിങ്ങക്ക് കി ട്ടുമെന്ന് ഇപ്പൊ ഭരണമൊക്കെ കഴിഞ്ഞ് വോ ട്ട് അതൊക്കെ കഴിഞ്ഞ് അവരൊക്കെ ജയിച്ച് കഴിഞ്ഞപ്പോല് പറയുവാ അതിനിപ്പോ കിട്ടുവെന്ന് തോന്നണില്ല കേട്ടോ തന്നെ ഇതാണ് ആൾക്കാര് പിന്നെ നമ്മുക്ക് ആർക്കും ചെയ്തിട്ടും കാര്യമില്ല
കിട്ടാൻ ഒന്നും ഉണ്ടാവില്ല പഞ്ചായത്തിന്റെ ഫണ്ട്‌ തന്നെ പിരിച്ചായിരുന്നു
ഉം അതന്നെ പഞ്ചായത്ത് നിവർത്തിക്കണം എന്നാണ് പറയാ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് നോക്കാം വരുമോന്ന്
സംസാരിക്കയൂല്ലേ
ഇല്ലില്ല അങ്ങനൊന്നുമില്ല സംസാരില്ല്യ നടത്തില്ല്യ ബുദ്ധിക്ക് പ്രശ്നമുണ്ട് അങ്ങനൊക്കെയാണ്
എന്തെങ്കിലോണ്ട് പരീക്ഷണം നടത്താനേ
ആഹ് അത് ശെരി
ഉം
പിന്നെ എന്നട്ട് കിടന്നോ
ആഹ് കുട്ടികള് കിടന്ന്ണ് ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ ഒന്ന് കിടക്കണം ഇന്ന് പിന്നെ ഉച്ചക്ക് ഉറങ്ങീന് പുറത്ത് പുറത്തൊക്കെ പോയെന്നാണ്ടൊരു ഉച്ചക്കൊരു മയക്കം ഉറങ്ങി
അത് ശരി ഇന്ന് ഞായറാഴ്ചയായിട്ട് പുറത്തൊക്കെ പോയോ
ആഹ് ആ പുറത്ത് ഹോസ്പിറ്റലില് പോയതാ അല്ലാതെ ഒന്നിനും പോയതല്ല ആഹ ഹ മക്കളും കുട്ടികളായിട്ട് പോയി ഭക്ഷണം കഴിക്കുക അങ്ങനത്തെതൊന്നുമില്ല
ആ ശരി നമ്മള് പുറത്തേക്ക് പോകുക ഹോസ്പിറ്റലക്ക ആയിരിക്കും ഞാന ഹോസ്പിറ്റ തന്നെ പുറത്തറങ്ങാർ
ഉം ഉം ഉ പിന്നെ അപ്പൊ വണ്ടി പടിച്ചണ് അപ്പോ എടക്കും വേണെങ്ക പോവാ ചെയ്യാ
സ്കൂട്ടില ആ ഞാനും എടിക്കും
ഓടിക്കോ ലനേഴ്സ്
ല എന്നാ ലൈസൻസ് ന് എടുത്തിട്ടില്ല
ഹം
പക്ഷെ ഓടിക്കും ലൈസൻസ് ഞാൻ കുറച്ച് കയ്യിട്ടെ എന്ന് പറഞ്ഞു നിക്കുവ
പഠിച്ചു പഠിക്കാൻ പോയിരുന്നു ലൈസൻസിന്റൊയപ്പോ ലൈസൻസിനുന്ടാ പഠിക്കാൻ മാത്രമായിട്ട് പോയി അന്നു ഞങ്ങള് വന്നിട്ട് മൈസ് ദൂരേയായിരുന്നു തെറാപ്പിക്ക് വേണ്ടി പോയതായിരുന്നു അപ്പോ അവിടന്നാ പഠിച്ചത്
ഉം
ഉം
ഹസ്ബൻഡ് പൊറത്താ
നീ എന്തുവാ പറഞ്ഞേ
ഹസ്ബൻഡ് പൊറത്താണൊഴ്ക്കാ
അല്ലാ നാട്ടിലന്നെയാണ് ഉം ഇന്നിപ്പോഇവിടെയില്ല ഒരു ഡ്രൈവറാണ് അങ്ങനെ പല സ്ഥലത്തേക്കും ഡ്രൈവറായിട്ടുപോകും പോയാ രണ്ടുസ് സോ മൂന്നുദിവസോകഴിയും വരാൻ ചെലപ്പോ തലേദിവസം പോയി പിറ്റേദിവസം വരും ഇതിപ്പോ നാളെ വരണ്ടതാണ്
എറണാകുളം
എറണാകുളം മൂന്നാറ് ശിവകാശി അങ്ങനെ പല സ്ഥലങ്ങളിലും പോകും
ആ എല്ലായിടത്തും പോവും അപ്പൊ പെർമിറ്റെടുത്ത വണ്ടി ആ സ്ഥലത്തല്ലേ ഓടാൻ പറ്റുവൊള്ളൂ
ആ അങ്ങനല്ല ഒരുകാറിലാണ്
കാറിനോ എല്ലാത്തിനുമുണ്ടല്ലേ പെർമിറ്റ്
അത് ഉണ്ടാവുയാരിക്കും അതിപ്പോ ഓര് ഇവര് ചിലപ്പോ ബസ്സിനുപോയിട്ട് വല്ല സ്ഥലത്തേക്ക് എത്തും അല്ലെങ്കി ഇവരെ വന്നെടുക്കണവരുണ്ട് ഇവിടെ വന്നെടുത്തുകൊണ്ടോകും പിന്നൊരു കോളേജിന്റെ വർക്കൊണ്ടപ്പോ അയ്ന്റെ ഇതായിട്ട് അങ്ങനെ പോകും
അതായത് കോളേജ് നിങ്ങള് തൊടങ്ങാ
അല്ല കോളേജിന്റെ ബുക്കി ബുക്കിന്റെ വർക്ക് പ്രസ്സീന്ന് അടി ച്ചെടുക്കാന്
ആ ആ ആ ആ അയ് പോവുവോ ഭർത്താവ്
ആ അത് മറ്റേയിങ്ങനെ പാർട്ണറായിട്ട് രണ്ടു മൂന്നുപേര് കൂടിട്ടാ ചെയ്യണ്ട്
ആ ആ ആ
ന്നാ ഞാൻ വിളിക്കണ്ട്
ആ ഓക്കെ